ഏ ഫുഡ്‌ കഴിച്ചോ ചാ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം ഇക്ക വരുന്നുണ്ട് പറഞ്ഞിരുന്നു ആഹ് ഒരുമിച്ച് കഴിക്കാ വിചാരിച്ചിട്ട് കാത്ത് നിന്ന് ക്കാ ആൾ ഫുഡയിച്ചോ
ഓ കഴിച്ചു
എന്താ സ്പെഷ്യൽ ഇന്ന്
ബീഫ്
ആണോ ആഹ് ആഹ് ആഹ് ഓക്കെ മഴ ഉണ്ടോങ്ങട്ട്
മഴ അല്ല ഒരു മൂടി കെട്ടലും പിന്നെ തൊറക്കാ അങ്ങനെയൊക്കെ ഒരുത്
ആണോ
ആ വെയില് ചെലപ്പാട് വരും പിന്നെ മഴയ്യും അപ്പൊ ഇങ്ങനെ അലക്കിയത് പൊറ ത്ത്ക്ക്ണോ
ആ ഞാൻ കൊറെ അലക്കിയത് പൊറത്തിട്ട് മഴ രാവിലെ മുതല്- വെയിലുണ്ടായിരുന്നു എന്നിട്ട് വീട്- അതും പിന്നെയും മഴ ചാറും വീണ്ടും പിന്ന അകത്തേക്ക് എടുത്തുവെക്കും പിന്നെ എടുത്തിടെ എന്നിട്ട് ഞാൻ- ലാസ്റ്റ് ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്ത് അവിടെ ഷെഡില് കേട്ടിട്ട് ഞാൻ വന്നിട്ട് എനിക്കിനി വയ്യ ഇപ്പഴാ നല്ലോണം മഴ പെയ്‌ന്ന് ഏഹ്
പക്ഷെ നമ്മള് ഇവിടെ ഒരുത്തോടി എടുക്ക്ന്നെ ചെയ്യുമ്പോ അ- ഇപ്പ ഉണ്ടാവുന്നായപ്പോ നമ്മ അർത്താണ്- എപ്പഴങ്കിലും നല്ല വെയിലുണ്ടാവും
ആ എ മഴയായിരിക്കും ഞാൻ രണ്ടു മൂന്ന് വട്ടം അങ്ങനെ എടുത്ത് നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സെറ്റ് ആവൂല വിചാരിച്ചേ അകത്തന്നെ കെണ്ടോയിരുത്തും ഉം മക്കളെക്കെ പോയോ
ആ പോയി
ആണോ
ഉ ആ അങ്ങനെ ഇങ്ങനെ ചെലപ്പം കുറച്ച് നേരം ഉറങ്ങും ആ എല്ലാം കഴിഞ്ഞ്
ആണ് ആ ആ പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ ആണോ
ഉം എന്താ അവിടെ സ്പെഷ്യൽ എന്താ
ഇവിടെ മീൻ കൊണ്ടുവന്നിരുന്നു ആ അതണ്ട് ആ
കറി വെക്കലാ
അല്ല ഇവിടെ വറ്റിച്ച് വെക്കും മീന് പിന്നെ കുറച്ച് ഫ്രൈ ആക്കുകയും ചെയ്യും
ആ
ഉം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങള ഇവിടെ അന്നപ്പം അതിനനുസരിച്ചിട്ട് നീക്കണം ഉഹ് എല്ലാവർക്കും പൊരിച്ചത് ഏ മക്കള് അങ്ങനെ കഴി - ല്ലാ മോള് ഒന്നും കഴിക്കാത്താളാ ഏ ചിക്കൻ വേണോന്നിട്ടൊര്ച്ചി ചിക്കൻ കഴിക്കും എന്നല്ലാതെ ബീഫും എടക്ക് ചെല സമയത്ത് തേങ്ങാച്ചാർ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കി രണ്ട് കഷണം കഴിക്കും എന്നല്ലാതെ വേറെ കഴിക്കൂല മീന് ആരും തൊടു മ് മക്ക മക്കൾ രണ്ടാളും തൊടൂല മോന് ചില സമയത്ത് കൂട്ടും ഇവിടെ ഞാൻ മാത്രം കൂട്ടൂ പിന്നെ വെള്ളം വറ്റിച്ചത് ഉപ്പച്ചിക്ക് പൊരിച് ഏ ഇത് പറ്റൂല അന്നപ്പ എന്ത് ചെയ്യും ഉപ്പച്ചിയ്ക്ക് വെള്ളം വെ ഷെടുക്കും
ഉം
ഉം
പൂളിയ കെട്ടാണ്ടാവും
ആദ്യം അങ്ങനെക്കെ ഉം പുളിക്കെ ഇട്ടിട്ട് മറ്റേ വാ തെൻ പുഴില്ലേ തെൻ അറിയോ
ഏത്
വേറെ പുളില്ലേ നമ്മള് സാധാ പുളിയല്ലാത്തതും മറ്റേ പുളിയില്ലേ ആഹ് എന്താണും ആഹ്
ആഹ് പക്ഷെ ഞങ്ങളത് യൂസെയ്യാറില്ല ഞങ്ങള് സാധാ പുളിയാ ന്നയാണ്
ആണാ ഇവിടെ കൊടംപുളി ഉപ്പച്ചിക്ക് കുടമ്പുളിയെ പ റ്റുള്ളൂ മറ്റേ പുളി പറ്റുലന്നർന്നിട്ട് ഉം ആ ടേസ്റ്റ്ന്നെയാണ് പക്ഷെ എനിക്ക്‌ ഇഷ്ടല്ല എനിക്കാ ടേസ്റ്റ് ഇഷ്ടല്ല എനിക്ക് സാധാ പൊടിയെന്നെ ഇഷ്
ആഹ് ആഹ്
ഉം അങ്ങനെക്കൊള്ളത്
ഉം
ക്കായോ
ഓ ആയി കയിച്ചു
ആണോ രാത്രി കേക്കുള്ളത് ഒരുമിച്ചാക്കിയത ഇനി എനിക്കയ്യ ആഹ് ആഹ് ആഹ് കടിന്തേലുംണ്ടാ
എല്ലാ ബേക്കറി കൊട്ക്കും ൻക്ക് മടിയ ണ്ടാക്കാന്
ന്റെ സ് തിയിതൊക്കെതന്നെ ൻക്കും മടിയാണ് എന്തേലുണ്ടാക്കാന്ന് വിരാച്ചിര്ന്ന് വൈകുന്നേര
ക്കലോയ്ക്കുമ്പോ വേണ്ട അവിടെ ഇരിക്കാനോടത് ഇരുന്നാ മ
തിഅങ്ങൻ ണി ൻക്ക് വയങ്കര മടിയ എ അയ്ന്ന്ങ്ങനെ ന്നിട്ട് ഇപ്പച്ചെന്തേലും ഇല്ലെങ്കിൽ ചോയ്ക്കൂട്ടോ ഞാൻ പറയാ ഇപ്പച്ച്യേ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്
പക്ഷെ നമുക്ക് രാവിലെം ണ്ടാക്കണെങ്കില് കൊഴപ്പല്ല അതാ ആ പണിന്റെ കൂട്ടത്തില് പോവും പക്ഷെ വൈകുന്നേരം പിന്നെങ്ങട്
എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നിം അടുക്കളേക്ക് പോയിട്ടൊരു പണിയെടുക്കുമ്പോ ഒരു മടിയാണ് ന്റെ സ് ശരിയക്കെ തന്നെയാണ് ഉം പിന്നെ വേറെന്താ എങ്ങനെ പോവുന്നു പര്പാടി എ അവിടെ ഇനി എന്തെങ്കി പരിപാടി ണ്ടോ
എങ്ങനെ
പ്രത്യേകിച്ച്പ്പൊന്നും ഇല്ലല്ലല്ലേ ഇനി
അല്ല അല്ല ൻക്കിഞ്ഞ് മറ്റന്നാൾ ഇന്ന നാത്തൂന്റെ മോളെ കല്യാണണ് ആ നാളന അവടെ പോ ഓ ഡ്രസ്സ് പെരുന്നാക്കട്ത്ത് ഞാൻ അന്നിട്ടിലാ അപ്പൊ കഴിഞ്ഞ പെരുന്നാക്ക്ട്ടത് അന്നാ കഴിച്ച ചെറിന് ചെറിയ പെര്ന്നാളിന്റെ
ആണോ ഹ വ അതിപ്പോ മക്കക്കാേ
കയ്യ് ഒര് മുക്കാലു അല്ലാ അയ്ന്നാ ണ്ട് പോയിം ചെയ്ത് ഫുള്ള്മക്കെത്തിട്ടൂല്ല അതൊന്ന് കൊറച്ച് മുക്കാലാക്ക
ആണോ ആഹാ അടിക്ക്യാേ
ആ അങ്ങൻത്തെ പണിയൊക്കെ ചെയ്യൂ
ആണോ ആ ആ ആ അതെന്നയ്ച്ച്ലച്ചയ് വേറെ എവിടെക്കും പോ ണ്ടല്ലോല്ലേ ആ നമ്മളെ ആവശ്യ
ആ ആവശ്യത്തിന് നമ്മളെ ആവശ്യത്തിന് അത് വെട്ടി തന്നാല് തയ്ക്കാൻ കയ്യും പക്ഷെ വെട്ടാൻ ഒര് ധൈര്യല്ല അപ്പ ഞാൻ ന്റെ വ് ട്ട പോകുമോവിടന്നാരങ്കും വെട്ടി തരും
ആണോ ആഹ ആഹ
ഷോട്ട് കുർതി അടിച് അടിച്ചുവെച്ച്ക്ണ് സ്കൂള് തോറന്നാൽ ബുധലാഴ്ചകളല്ലേ
ആഹ ആ ആ അവിടെ യൂണിഫോമ ബുധനാഴ്ച കളറാ ആണോ ഇവിടെ
തയ്ച്ചട വെച്ചന് അഞ്ഞ് തിങ്കളാഴ്ച മുതല ഇപ്പം പിന്നെ അവിടെ വെച്ച് നീ ചിലപ്പോ ഞായറാഴ്ച കേക്കാര അടിക്കാൻ നിക്കുള്ളു
അടിച്ചാൽ പിന്നെ അ അങ്ങനെ അടി
ആഹ നമ്മൾ അവിടെ ഇരുന്നാ അങ്ങനെ അടിച്ചുൊണ്ടിരിക്കും പക്ഷെ ഇരിക്കാൻ എന്തൊരു മടിയാണ്
ആഹ് ഇരുന്ന് കിട്ടാാനു ണിയാണ് ഏറ്റവും കൂടുതൽ ഞാനും അങ്ങനെ തന്നെയാണ് ആ തൈ ക്യ
വെട്ടോ
ഇല്ല വെട്ടലില്ല അ നിങ്ങളെ പറഞ്ഞ ത് പോലെണ്
ധൈര്യ കുറവാണ് അഥവാ വെട്ടി അഥവാ അതായ പോയില്ലേ പിന്നെ ഒന്നും ചെയ്യാൻ വയ്യല്ലോ
വീട്ടറ്റക്കെ തൈക്കും ട്ടോ
ഓ അങ്ങനെ ശീല വാങ്ങിട്ടാവും
അ ഷീല വാങ്ങിട്ട് എല്ലാ സാദാ പ്രിന്റഡ് ഇതന്നെ മേടിച്ചിട്ട്
ആ മനസ്സിലായി അ അ
അത് മേടിച്ചിട്ട് ഇതാക്കും അങ്ങനെ തയിക്കും മ ക്കക് അങ്ങനെ ഒരുപാട് തയിച്ചെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇമ്മക്കാകെ വെ എവിഡിം കൊണ്ടപോകുല ഇടെ അടുത്ത് ള്ള ആൾക്കാർക്കൊക്കെ എല്ലാരും കൊണ്ടുതരുത്ത ഉണ്ട അങ്ങനെയൊക്കെ കൊറച്ചീച്ചേ വലതായിട്ടൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് പിന്നെ നമ്മള ആവശ്യത്തിന് സ് ഷൈപ്പാക്കലും കാര്യങ്ങളും അതന്നെ. വേറതായിട്ടന്നും ല് ല്ല. ഉം ഉം ഇപ്രാവശ്യം എവിടെക്കെങ്കിലും പോയിനോ?
എവിടിം പോയിട്ടൊന്നുല്ല അന്നാ മഴത് ചൂട് പറഞ്ഞണ്ട് ഇപ്പ മഴ അപ്പൊക് സ്കൂൾ തൊറന്ന് ഉം ഇയാളെവിടെയും പോയ?
ഇല്ല എവിടെ പോവാന്? കല്യാണം കഴിക്കുന്നതിന്റെ മുൻ കല്യാണം കയിച്ചാരെ അങ്ങനെ എവിട്ക്കും പോയിട്ടൂല്ല അല്ല കല്യാണത്തിന് മുൻപുള്ളതാണ്. ഉം ഉം ഇനിപ്പം പോണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ബീച്ചിലൊക്കെ പോണംന്നൊക്ക പറഞ്ഞായിരുന്നു. പിന്നെ മഴയായി. ചൂടായി പിന്നെ സ്കൂൾ തുറക്കാനൊക്കെ ആയതൊണ്ട്
ആഹ്
ആഹ് അങ്ങനെയൊക്കെയ ഉള്ളത്. ഉം. പിന്നെ തണുപ്പൊക്കെ ഉണ്ടങ്ങട്ട്?
തണുപ്പായിട്ടില്ല. ഉം. ചൂടെന്നെ ഇപ്പൊ കറന്റ് കൊറേ നേരായി പോയിട്ട് ഇവിട നിലത്ത് കിടക്ക ചൂടുട്ത്ത്
ഇന്ന് മഴ ഇന്നലെ മുതൽ നല്ല വെയ്ല. അപ്പൊ നല്ല തണുപ്പ് കൂടി. തണുപ്പ് വന്ന് അതുകൊണ്ട് പിന്നെ ഫാന് ആവശ്യൊന്നില്ല. അല്ലെങ്കിൽ ഫാൻ ഇല്ലാതെ ച്ചക്കൊന്നും കടക്കാൻപ റ്റൂലാരുന്നു എന്റുമ്മ ഇമ്മ ഇപശ്യം നല്ല
ചൂടാരുന്നു വിയർത്ത് നമ്മളെന്തേലും അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോ വിയ
ഓ ചോയ്ക്കാനുണ്ടോ ഇമ്മേ ഇപ്പട്ക്കളേക്ക് എറങ്ങാനും പേടിയേന്ന് ഈ റൂമിലേ ത്രി കെടന്നാൽ ഒറക്കവും വ ല്ല അങ്ങനത്തക്കെ ഒരിതേര്ന്നുലേ ഇപ്രാവശ്യം ആഹ് അടുത്ത് പുഴയെന്തെലുണ്ടോ
ല്ല അങ്ങനത്തെരു സംഭം തന്നെല്ല
ആണോ ഇവിടെ പൊഴസെ വീടെന്നപ്പോ അയിന്റെ തണുപ്പും കൂടി കുടി ഉം തണുപ്പ് വേഗം കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്യ്ണ്ട് നല്ല തണുപ്പ്ണ്ട് ഇപ്പം അതാപ്പ പറയ്ണ് കുളിക് എനക്ക് മടിയായ് തൊടങ്ങി ചൂട് വെള്ളല്ലാതെ കുളിക്കാൻ മടിയായി തൊടങ്ങി
തന്നേ ഈ മക്കളെ കാര്യാ
ആഹ് അത് ശരിയാണ് ഇമ്മേ ഇവർക്കിനി എന്തെ ക്കാ വേണ്ടങ്ങിലും ഓ അത് വേറെ വേണ്ടി വരും ഉഹും ഉം ഉം
എപ്പഴാ മോള് വരാ?
ഞ്ഞെ
മോളെപ്ലാഎത്താ
മോള് ന്നാ അൻ അഞ്ചേ അഞ്ചുമണി ആവൂല നാലേമുക്കാലൊക്കെ കഴിയും നാലരക്ക് സ്കൂള് വിടും അല്ല നാലുമണിക്ക് സ്കൂള് വിടും നാലര ആകുംമ്പത്തേക്ക് ബസ് ദിവിടെത്തും അവിന്ന്ങ്ങട്ടൊര് അഞ്ചിൻ റ്റ് നടക്കാന്ണ്ടെ അഞ്ച് മിനിറ്റ്ന്ന്ള്ളത് ഇവര് എന്ത്‌ ചെയ്യും പത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴി ട്ടിവിള് ഉം ആ മ ക്കളിണ്ട് ഇവിടെ അടുത്തിള്ള മക്കളിണ്ട്. അപ്പൊ ഓരോ വരുമ്പത്തേക്ക് ടൈം എടുക്കും ഇന്തായാലും അം അവിടെ സ്കൂളില് ഇ ഇം നട ക്കണ്ടൊ
എൻ കൊറച്ചന ബസ് ഇറങ്ങിട്ട് കൊറച്ച് ദൂരം അതിന് മാത്രം ഒന്നു ഇല്ല
ആണോ ഇവിടെ അങ്ങനത്തെനെ കുറച്ചേ ഉള്ളൂ പക്ഷെങ്കില് ഇവരെ കളികൊർച്ച്‌ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും.
പഠിത്തം തുടങ്ങിയാ?
ഇവക്ക് ഇല്ല ഇടക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങാനാവുന്നേഉള്ളൂ
ഇം ഇട്ട് തുടങ്ങിയാ അതന്നെ രാ രാത്രി നമുക്കൊരു റെസ്റ്റ് ഇണ്ടാവൂല
അത് ചോയ്ക്കാനിണ്ടോ അത് വേറല്ല റെസ്റ്റ്ന്ന് പറഞ്ഞ സാധനിണ്ടോ
കൂടെ ഇരുന്നാലേ എന്റെ മോന്റെ കൂടെ ഇര്ന്ന് എന്നാലേ ഓൻ ചെയ്യൊള്ളൂ
ആ ഇവിടെനി നേരെ ഇതാണ് പഠിക്ക് പോയിട്ട് പഠിക്കുക എന്നർഞ്ഞാല് ഓര് പറയും ഞാൻ എന്തിനാ പഠിക്കുന്ന ഉമ്മച്ചി വ കൂടെ ഉമ്മച്ചിവാ കൂടെ കൂടെ വാ പറഞ് വയ്ത്താലെ നടക് ക്കു പോയി ഇരുന്ന് പഠി പ്പിച്ചാലോ ചെറുത് സമ്മതിക്കൂല്ല ചെറിയ മോൻണ്ട് ഓൻ സമ്മതിക്കോ അതൂല്ല അങ്ങനെന്തൊക്ക ഒരു ഇതാണ്
ആ
ഊം പിന്നെ എന്നാ ശരി ഞാൻ വെക്ക ങേ ആ ശരി